ഹലോ ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്
സുഖായിട്ട് ഇരിക്കുന്നോ
ആഹ് സുഖായിരിക്കുന്നു അവിടെയോ
നമ്മളും സുഖായിട്ടിരിക്ക്ന്ന് മഴയൊക്കെ ഇണ്ടോ അങ്ങട്ട് ആഹ് ഇവിടെയും ഭയങ്കര വെയില് രണ്ടൂസായിട്ട് ഇന്ന് ഭയങ്കര വെയില്
ആഹ് അതാണ് നല്ല വെയില്ണ്ട്
ഒരു ദിവസം മഴയില്ലെങ്കി പിന്നെ ഭയങ്കര ചൂടാണ്
ആഹ് അഅ് സരിയാ
പിന്നെ എന്താ വർക്കെയ്യ്ന്ന ആളാന്നോ വേറെ എന്തൊക്കെണ്ട് വിശേഷങ്ങള്
അങ്ങനെ പോവുന്ന് വർക്കൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോ ഇങ്ങനെ
ആണോ ഓഫീസിലാണോ
ആഹ് ഓഫീസില്
ആഹ് പിന്നെ ട്രിപ്പൊക്കെ പോന്ന ആളാണോ
ട്രിപ്പ് ആ കഴിഞ്ഞ പ്രാവ്ശ്യം ഒന്ന് പോയേര്ന്നു സ്കൂൾ പൂട്ടിയ ടൈമില് ഏ്ഹ് പോയേര്ന്നു
ഓ വെക്കേഷൻ ടൈമിലല്ലേ ഓഹ് ഫാമിലി ആയിട്ട് പോയി
ആഹ് ഫാമിലേയ്റ്റ് ചേച്ചീന്റെ മോന് ഏ് സ്കൂൾ പൂട്ട്ണീ അതിനോണ്ട് അയിന് വേണ്ടി കാത്ത്ന്നങ്ങനെ പോയി
ആഹ്ഹാ എവിടെ അടുത്താന്നാ പോയത്
ആഹ് നമ്മള് വയനാട്ടില് പോയി നമ്മള് ഫാമിലീല് വീട്ടിലേക്ക് പോയതേന്നു
ആഹ് റിലേറ്റീവ്സ് ഉണ്ടോ വയനാട്ടൊക്കെ
ആഹ് ഉണ്ട്ണ്ട്
വയനാട് പൊതുവെ തണുപ്പല്ലേ അങ്ങനാണോ
ആഹ് ആണാണാ തണുപ്പാ പൊതുവേ അങ്ങനതന്നെ ആഹ് അതെ
കാണാനൊക്കെ നല്ല സ്ഥലവാണല്ലേ
ആഹ് അതെ കാണാനൊക്കെ നല്ലെ മറ്റേതൊക്കെ മാലീവ്സ്
ഈ എന്ത് വയനാട് ചു എന്ത് ഏത് ചുരുഒക്കെ കേയറിയല്ലേ പോന്നെ
താ അതെ അതെ അതെ
ഓഹ്
ആഹ്
എത്ര മണിക്കൂറാ എത്ര മണിക്കൂറ് ആണ് ആ ചുരം കഴിഞ്ഞു പോണെ
ആഹ് നാം എന്ന് വെച്ചാല് ഒരു മൂന്ന് മണിക്കൂർ ഇണ്ട് എന്തായാലും രണ്ടര ആഹ്
അതല്ല ചുരത്തിന് ചുരം ചുരം തൊടങ്ങിയിട്ട് അങ്ങ് ചുരം കഴിയണെങ്കി അരമണിക്കൂർ മതിയോ
അത് അഅ് ഇൻക്ക് ഓർമ്മയില്ല
ഓഹ് അതാ ഈ ട്രാഫിക് അനുസരിച്ച്
ആഹ് അതാണ് ചെലപ്പോ ഭയങ്കര ബ്ലോ ക്കും കാര്യോം ആയിരിക്കും അന്നേരം ഈ പറഞ്ഞായ്രി ചെലപ്പോ നേ. വേഗം എത്തുന്ന കാണാ പോവ്മ്പോ ചെൽപ്പം പെ പെട്ടെന്ന് കേറിപ്പോയാരിണ്ടാവും ഏഹ് ആഹ് അതാണ് വരുമ്പോ ഭയങ്കര അവിടെ ഡേറ്റ് തരുത്തില്ലേ അവിടെ നിന്ന് ഇവിടെ നിന്ന് നിന്ന് ഇരുട്ടാ ആകുമ്പോ പ്രത്യേകിച്ച് എല്ലാരും കൂടി കഴിഞ്ഞു വരുന്ന ടൈം ആയിക്കും
ആഹ് എന്നാ ഓഹ് അത് ശരിയാ ഞാന് ഊട്ടിയില് കൊടെയ്കനാൽല് ഒക്കെ പോയിട്ടുണ്ട് അന്നിട്ട് നമ്മൾള്ആ ഹിൽ സ്റ്റേഷൻ അങ്ങ് താഴ്ന്ന് ങ്ങനെ മോലെ ചെല്ലാൻ എന്തായാലും രണ്ടു മണിക്കുർ മണിക്കൂറ് എടുക്കുവല്ലേ
ആഹ് ഞാൻ പോയിട്ടില്ല
ആഹ് ആണാണ് ആഹ് ആഹ് ആഹ് അങ്ങെനെ ഹെയർ പിൻ വളവണ് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പക്ഷെ പോന്ന വഴിക്കൊക്കെ ഇങ്ങനെ കാഴ്ചകളുണ്ട് കാണാൻ ആഹ് അങ്ങനെ തല കറക്കം വരും ചിലവർക്ക് ഉം ഇങ്ങനെ കേ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞ് ആ ശ്രധതാക്കരത് സൈഡാ നമ്മള് സ്വന്തം വണ്ടിയിലാ പോകുന്നെങ്കിൽ അങ്ങനെ ഓരോ അടുത്തൊക്കെ ഇറങ്ങി നിന്ന് അങ്ങനെയൊക്കെ നമ്മുടെ സൗകര്യത്തിന് പോകാം ഉം ഉം ഉം അതാ ഞാൻ ചോദിച്ചത്
ആഹ് അങ്ങനെ ഇതുള്ളവർക്ക് കൊഴപ്പമില്ല ചിലവർക്ക് പക്ഷേ ബസ് യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ശർദ്ദി ഉണ്ടാവും
ആഹ് ആഹ് ആഹ്
എന്റെ ഒരു പാർട്ടി ഉണ്ട് ഒര്ക്ക് ഇങ്ങനെ ബസ്സില് യാത്ര ചെയ്യുമ്പോൾ ശർദിക്കും എന്നാല് ഇപ്പം ഇതായിട്ടുണ്ട് ഇപ്പ മറ്റേ സാധനമുണ്ടല്ലോ ഒട്ടിക്കുന്നത്
ആഹ് ഹാ ആ ഹ് ഹാ അത് പിന്നെ അല്ലെലും യാത്ര ചെയ്തങ്ങ് ശീലമായി കഴിഞ്ഞാ
ആഹ് അതെ അതെ അതെ അതെ
ആഹ് എന്റെ മോൾക്ക് ചെറുതിലെ അങ്ങനാ ബസ്സ് കെ എസ് ആർ ടിസി ബസ്സ് കേറി അങ്ങനെ കേറി വണ്ടി ബസ്സിൽ അങ്ങനെ പോയി ശീലം ഇല്ലായിരുന്നു
ആഹ്
പിന്നെ വലുതൊക്കെ ആയപ്പോ കൊറച്ച് വളർന്നപ്പം പിന്നെ പോയൊക്കെ വന്നപ്പോ മാറി എന്നാലും അത്ര ഇഷ്ടമല്ല ബസിലെ യാത്ര ആഹ് അവർക്കു അങ്ങോട്ട നമ്മുക്കൊക്കെ ഓക്കെയാണ് ആഹ്
ആഹ് ഞങ്ങള് പിന്നെ ചെറുപ്പത്തിലെ ട്രെയിനിലും ബസ്സിലും അങ്ങനെ പോവാ ആന്റിന്റെ അവിടേക്ക് പോവാൻ ചെറുപ്പത്തിലെ അങ്ങനെ പോയി പോയി അങ്ങനെ ഞങ്ങക്ക് ശീലമായതാ ഉം അതെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് സ്വന്തം വണ്ടി ആയത് തന്നെ ഇതുണ്ട് സ്കൂട്ടർ ഒക്കെ ഉണ്ട് കാറായത് പിന്നെയാ
ആഹ് ഹാ ഹാ വണ്ടി ഒക്കെ ഓടിക്കുന്ന ആളാണോ
ഞാൻ ഓടിക്കൂല ആഹ് ഇല്ല അപ്പ എല്ലാരും ചീത്ത പറയുന്നത് അതാ എടുക്ക് എടുക്ക്
ആഹ് അതല്ലെ ഇന്ന വന്ന കാലത്ത് ട്യൂ വീലർ പോലും ഓടിക്കാത്ത ആൾക്കാർ ഇപ്പ ഈ വന്ന ആൾക്കാർ എല്ലാരും ടു വീലർ ഓടിക്കുവല്ലേ പേടിയണോ പേടി അത് കൊഴപ്പില്ല രണ്ടോസം പ്പാമ്പങ്ങ് മാറും ആദ്യംമക്കൊക്കെ എനിക്കൊക്കെ പേടിയാരുന്നു പിന്നെ ഓടിച്ചോടിച്ചു വന്നപ്പം പിന്നെപ്പം ഏത് ട്രാഫിക്കിലൂടേം പോവാൻധൈര്യാ ടൂവീലറെ ഓടിക്കൂ ആഹ് കാറൊന്നും ഓടിക്കത്തില്ല കാറ് ഓടിക്കാനിക്ക് ഈ പറഞ്ഞതുപോലെ കാറ് ഓടിക്കാനുള്ള ഒരു കോൺഫിഡൻസൊന്നുല്ലാ ഓട് എനിക്ക് ശ്രമിച്ചിട്ടും ഇല്ല ഹസ്ബെന്റ് എപ്പഴും പറയും കാറ് വെറുതെ കെടക്കുവാ എടുത്തോടിക്കെന്നു പറയും ഓടിച്ച് പഠിക്കന്നരം നമ്മടെ ആവശ്യത്തിന് നമുക്കാരേം ഡിപ് എന്ത്യ്യാ എന്താല്ലേ നല്ല കാര്യാ ആഹ്
ഇവിടെപ്പിന്നെ പപ്പ അങ്ങനെ ഇഹ് എന്താറയ്യാ പപ്പേം പഠിപ്പിച്ചെ കാറ് പഠിപ്പിച്ചരോ ഇപ്പ എന്തേ വണ്ടി സ്കൂട്ടർന്ന്ങ്ങനെ പറയും പക്ഷെ വെയ്ക്ക്ള് വണ്ടി സ്കൂട്ര് ഇല്ല ആഹ് ഇണ്ടായിരുന്നുപിന്നെ അങ്ങനെ പടിക്കൻ ആഹ് അതന്നെ അപ്പൊ അങ്ങനെ അതോണ്ട് ആഹ് എന്നോട് പിന്നെ ഇതുപോലെ ഇതൂല്ല്യ അതോണ്ട് വാശി പിടിക്കണൂല്ല
ആഹ് അതാ നമ്മക്കായിട്ട് ഒരാഗ്രഹം ഒണ്ടെങ്കില് പഠിക്കാമ്പറ്റും വേ വേറെ ഒരാൾ ഫോഴ്സ് ചെയ്താലേ വേറൊരാൾ ആ നീ പഠിക്ക് നീ പഠിക്കന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ആഹ് എനിക്കത് പഠിച്ചേ പറ്റൂ എന്ന് തോന്നിയാ പെട്ടെന്ന് പഠിക്കും അതാ വ്യത്യാസം ഉം ഉം നമുക്കായി അവർക്ക് തോന്നണം തോന്നിയാ ഓക്കെ പെട്ടെന്ന് പഠിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പണ്ട് ചെറുപ്പത്തിലേ സൈക്കിളൊക്കെ ചവിട്ടുവാരുന്നു
ആഹ് ആഹ്
അന്ന് നമ്മടെ വീട്ടി സൈക്കിളില്ല ആ സമയത്തു ആരെങ്കിലുവൊക്കെ വീട്ടി അന്നൊക്കെ സൈ സെയ്‌ക്കിള് ഒക്കെ ഇഷ്ടം ഇപ്പഴല്ലേ അങ്ങനെ കാണാൻ കിട്ടാത്തെ സൈക്കിള്
ആഹ്
ആഹ് അന്നിട്ടം സൈക്കിള് ആരേലും കൊണ്ടുവച്ചാലും അത് സ്റ്റാൻഡൊക്കെ ഇട്ടിട്ട് അയിന്റെ മോളികേറിയിരുന്ന് ചവിട്ടുവാരുന്നു
ഓഹ് അയ്ശെയി
എന്നിട്ട് അത് പിടിച്ചോണ്ടൊക്കെ നടക്കുവാരുന്നു പിന്നെ എപ്പഴാ സൈക്കിള് വേടിച്ചെ അങ്ങനെ സൈക്കിള് അതോണ്ട് സൈക്കിള് ചവിട്ടുന്നോണ്ടെളുപ്പായിരുന്നു റ്റൂവീൽന്റർ ഓടിക്കാന് ഇപ്പം അല്ലേരും അല്ലേലും ആഹ് ടൂവീല് സൈക്കിള് ചവിട്ട് അറിഞ്ഞൂടാങ്കിത്തന്നെ ടൂ വീൽറ് രണ്ട് ദോസം ഒന്ന് പിടിച്ചോണ്ട് നടന്നാത്തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഒരു ബാലൻസ് കിട്ടും
അയ്ശെരി വല്ലിയ വീട്ടിൽ ഉണ്ടെങ്കിൽ സുഖാണ് നമ്മളങ്ങനെ പീഡയേലൊക്കെ പോയി പോയി പോയി അങ്ങനെ പഠിച്ചോളും
പിടിച്ചോണ്ടൊക്കെ അങ്ങനെ നടന്നു വീട്ട്ന് ചു ചുറ്റു ഒന്ന് പിടിച്ചോണ്ട് നടന്ന് പിന്നതീ കേറിയിരുന്നൊന്ന് തള്ളി അങ്ങനെയൊക്കെ ആവുമ്പോ ഒരു വണ്ടി എങ്ങനെ ബാലൻസ് ചെയ്യണംന്നൊരഡിയ വരും ഉം ഉം
ആഹ് വണ്ടിഎങ്ങാനും ആഹ് ചെൽപ്പം പപ്പ അങ്ങനെ വാങ്ങാൻള്ള ചാൻസുഇല്ല അങ്ങനെയാണെങ്കിൽ പടിക്കും
അന്നരം ജോലിക്കൊക്കെ പോന്നെ ബസ്സില് പോവോ ഉംഹ് ഹ് ഇപ്പം പിന്നെ കെ എസ് ആർ ടി സിയിലൊക്കെ നിങ്ങക്ക് അവിടെ പ്രൈവറ്റ് ബസ്സാണോ ട്രാൻസ്പോർട്ടാണോ കൂട്തലൊള്ളത്
കൂട്തല്ള്ളത് ഇതാണ് ആഹ് സാധാ ബസ് ആണ് കെ എസ് ആർ ടി സി കൊറവാണ് ആഹ് ഞങ്ങളെ റൂട്ട്ലേക്ക് ആഹ് പിന്നെ ആഹ് പൊതുവേ ഞങ്ങക്കിവിടെ കെ എസ് ആർ ടി സി വളരെ കൊറവാണ് തെക്കോട്ട് അങ്ങോട്ടൊക്കെ ആൺലോ കൂട്തലിന്ന്
നമുക്ക് നമ്മുടെ ഏരിയ മൊത്തം കേ സ്സ് ആർ
ആഹ് അതെ ഞങ്ങളെ ഈ ഭാഗത്തേക്ക് പൂവൈശ് ശരി ഞങ്ങക്കിതാ ഏറ്റവും കൂടുതല് ലൈൻബസ്സും സിറ്റീ ബസ്സുഒക്കെ
ആ ഹാ ഹ നമുക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ഇള്ളപ്പോ പക്ഷെ ഞാൻ ഇതുവരെ പോയില്ല ഫ്രീ ബസ്സ് ആയിട്ട് ആ ബസ്സിൽ ഇതുവരെ കയറാൻ ചാൻസ് കിട്ടില്ല പോ ആ എന്താലും പോയവരെ
മനസ്സിലാവുന്നില്ല ആഹ് ടൈം എന്താ പറയാ ഈ ബസിന്റെ
വന്നോര്ക് പറ്റത്തില്ല
ആഹ് അതാണ് ഉം ഇന്നലെ ഒന്ന് ഞാൻ കണ്ട പക്ഷെ എന്താ വച്ചാ ഇന്നലെ ഞാൻ ലേറ്റ് ആയിട്ടാ വന്നത് തന്നെ അപ്പൊ ആ ടൈമിലാ ബസ്സ ഉള്ളത് അതെ കേ ഒരു ദിവസം ലേറ്റ് ആകുമ്പോ സാറൊന്നും പറയില്ല പക്ഷെ എല്ലാ ദിവസവും ലേറ്റ് ആയി വര
ആ ഹാ ആാ ഹാ ആഹ് അത് ശരിയാ ഓഫീസ് ആകുമ്പം എന്റെ കറക്റ്റ് സമയത്ത് ചെല്ലണ്ടേ
അതെ വൈകുന്നേരണ പിന്നെയും കുഴപ്പമില്ല വീട്ടില് ആ പറഞ്ഞഞ്ഞിട്ട്ുണ്ടെങ്കിലിൽ ആ ഓക്കേന്ന് പററ ആ ഇത അങ്ങനെയല്ലല്ലോ ഉ
ആദ്യത്തെ നമ്മള് കാണുന്നുണ്ട് ആദ്യത്തെ ദിവസമൊക്കെ നല്ല രക്കാര ഇത് നമ്മള ഒരു ട്രാൻസ്പോർ് ബസേ ഉള്ള നമ്മുടെെടുത്ത് അതുകൊണ്ട് എപ്പം പോുന്ന എല്ലാം കാലിയാണ് ഉച്ചക്കൊക്കെ കാലിക്ക് പോകുന്നതാണ് ആഹ് ആദ്യം എല്ലാർക്കും ആ ആദ്യമായിട്ട് ഇപ്പോ എല്ലാവർക്കും കേയറന്നൊരു ഒരു സന്തോഷല്ലേ പി ആ ആ പിന്നെ പിന്നെ അത് പണ്ട അങ്ങനെല്ലായിരുന്നു മൊബൈൽ ഫോൺ ആദ്യമൊക്കെ നമ്മുക്ക്ടി കിട്ടിയ സമയത്ത് ഫ്രീ ആന്ന്റിഞ്ഞ സമയത്ത് വിള ിക്കാൻ ഭയങ്കര ഉത്സാഹല്ലേ ഇപ്പം പിന്നെ അങ്ങനത്തുള്ളരി ഇതില്ലല്ലേ ഇപ്പൊ ആവശ്യത്തിനല്ലേ നമ്മള് വിളിക്ക ആഹ് അതുപോലാണ് കെ എസ് ആർ ടി സി തിരക്കയിട്ട് പോവരുന്നു ആദ്യൊക്കെ ഞാ
ഉ ഉ
ഉം ഹം ഫസ്റ്റ്ത് ഉം ഓർഡിനറിൽല്ലേ ഉള്ള എന്നാലും മതി ഓർണറിൽായാലും മതി എല്ലാ പക്ഷെ എനക്ക്രു ഒരു വിഷമം ചെിലപ്പം തോന്നേ കഷ്ടം ഈ അറുപത് വയസ്സ് കഴിഞ്ഞ് ബി പി എൽ കാർഡ് താഴെയുള്ള ആണുങ്ങൾ കൂടെ കൊടുത്തായിരരുന്നു നല്ലതായിരുന്നു
അതെ അതെ അതെ ഞാനും അ നമ്മൾക്കന്ന് വെച്ച കഴിഞ്ഞാാന ഇപ്പ ജോലി ചെയ്തിട്ട് നമുക്ക് ഇതക്കാൻ പറ്റൂ നമുക്ക് കഴിവില്ലാത്ത അങ്ങനെ ഉണ്ടല്ലോ നമ്മുക്ക് ബലഹീനത ഉണ്ടല്ലോ
ഒരുപാട് പേര് വീട്ടില ആവശ്യങ്ങൾ
അതെ അതെ ഓ അതെ ഞ അതാ ഞേ ഇത്രയോ പേരിപ്പോ പാവപ്പെട്ട കുടുംബത്തെ ജനിച്ചവരൊക്കെ ഉണ്ടോ അവര് തന്നെ ഇപ്പോ കോളേജിൽ പോവാനും പിന്നെ കോളേജ പിന്ന ച്ച ഉണ്ടാവും ജോലക്ക് പോകുന്നവർക്കെ കഷ്ടിച്ച് പൈസയൊക്കെ അടുപ്പ വെ
ആ അടുത്ത വെച്ചു പോന്നവർ അങ്ങനെുള്ളവർക്ക കൂടെ സ്ത്രീകൾക്ക് മാത്രം കൊടുത്തപ്പം സ്ത്രീകൾും ഇെ എല്ലാവർക്കും കൊടുക്ക
അങ്ങനെയാണെങ്കില് നമ്മൾ ആഹ് നമ്മൾ സ്ത്രീകൾക്ക് അങ്ങനെള്ളവർക്കൊന്നും വേണ്ട അല്ലാതെ ഇങ്ങനത്തെ ചിലപ്പോ ഈ ഹോസ്പിറ്റലിലൊക്കെ ഡെയിലി പോണര് അങ്ങനെരക്കൊക്കെ ആ ആ് അതെ മറ്റേ ഇതി ഒന്ന് ഞാ ഒരു ബസ്സിന്റെ കണ്ടില്ലെന്നു ക്യാൻസർക് ഇതിൻ പോവൂല്ലെന്ന് ട്രെട്മെന്റിന് ആ അങ്ങളോർക്ക് ഫ്രീ ആണ് പാസ് കാണിച്ച ഒരു ബസ്സില്ൻ എഴുതിച്ചണ്ട് അപ്പ അങ്ങനെയൊക്കാണ് നല്ലതന്നെ ആ അതാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു നേരം അവർക്കൊരു ഇതല്ലേ ആ ബസ്സിന്റെ പൈസ ഉന്തെങ്കിലും ഉം ഉം ശെരി
അങ്ങനെയൊക്കെ ചെയ്താ നല്ലായിരുന്നു ഇനി ചിലപ്പോ അട്ത്തതിലൊക്കെ അങ്ങനെയൊക്കെ വരുവായിരിക്കും
വരുവായിരിക്കും അതെ അതെ ആഹ് ശരി ആഹ് ശരി